ആഹ്
നമസ്കാരം
ഹായ് നമസ്കാരം ഗുഡ്
എന്തൊക്കേണ്ട് വിശേഷം
എന്താണ് സുഖം
ഉറങ്ങിയോ?
ഉറങ്ങീട്ടൊന്നുല്ല
ഭക്ഷണൊക്കെ കഴിച്ചോ?
ആഹ് ഭക്ഷണൊക്കേ കഴിച്ച്
കുട്ടികളെ എയ്തലും വായിപ്പിക്കലൊക്കെ കഴിഞ്ഞോ?
ഏ എയ്തലും വായ്പ്പിക്കലൊക്കെ കഴിഞ്ഞു
എന്താ ഔടെ മഴ ണ്ടോ
മഴ ഇങ്ങോട്ട് ഇല്ല ഇല്ലല്ല
ഉം
മഴ പെയ്തിട്ടൊന്നുല്ല
ആഹ്
അവിടെ മഴണ്ടോ?
ഇവിടെ ഇല്ല മഴല്ല ഇന്ന് കുറച്ചേരത്തെ പെയ്തീനി ഇപ്പോ ല്ല
ഓ
ഉം
ആ അങ്ങാടിയിലൊക്കെ നല്ല മഴയാണെന്ന് പറഞേട്ടു
ആഹ്
ഇവടെക്കെത്തീല
ഉം ഇവിടെ ഇപ്പൊ മഴല്ല പിന്നെന്താ വിശേഷം
നല്ലാണ് സുഖായിട്ട് പോകുന്നു
മ് മ് എന്താന്ത്‌ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ
സ്പെഷ്യലൊന്നുല്ല ചിക്കൻ കറിയും കപ്പെണ്ട്
കപ്പയും ചിക്കൻ കറിയും സ്പെഷ്യല്
ഇനിപ്പ ചോറൊന്നും ഉണ്ടാവലില്ല ഇണ്ടാക്കീല്ലാ രാത്രി
ചോർ ഇണ്ടാവലിണ്ട് ഇന്ന് ചോറ് ഇണ്ടാക്കിയത് കൊറവായിരുന്നു അപ്പൊ
ഉം ഉം കപ്പേ ഇണ്ടാക്കിയത്
ഉം കപ്പെയെണ്ട് ചിക്കൻ കറീയുണ്ട്
ഉം
വേറെ വേണ്ടിയോൽക്ക് ചോറ് വേണ്ടിയോൽക്ക് കൊറച്ച് ചോറിണ്ട്
ആഹ്
നിങ്ങക്കെന്താള്ളത്
ഞങ്ങക്ക് ന്യൂഡിൽസാ
ന്യൂഡീൽസ് രാത്രിയിൽ തിന്ന കഴിക്കാൻ പറ്റോന്ന് അറിയില്ല ഏതായാലും ന്യൂഡി ത്സാണ് മക്കക്കൊക്കെ ന്യൂഡിൽസ് വേണോന്ന് പറഞ്ഞപ്പോ
ഉം
അങ്ങനെ നൂഡിൽസ് ഇണ്ടാക്കിയതാ
ന്യൂഡിൽസ് എടയ്ക്കൊക്കെ കഴിക്കണയില് കൊഴപ്പില്ല സ്ഥിരായിട്ടൊന്നും കഴിക്കാൻ പറ്റൂല്ലാന്ന പറഞ്ഞേക്കല്
സ്ഥിരായിട്ട് കഴിക്കലില്ല്യ ഞങ്ങള് എപ്പൊഴെങ്കിലൊക്കെ മക്കളിങ്ങനെ പറയുമ്പ എപ്പളങ്കിലുവൊക്കെ ഒണ്ടാക്കും
സ്ഥിരായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് ഭയങ്കര കേടാണ്
ആഹ് ആഹ് സ്ഥിരായിട്ടൊന്നും കൈക്കലില്ല ഷുഗറൊക്കെ ഒള്ളോലിൻണ്ടോ ഷുഗറിനൊന്നും പ റ്റെണ്ടാവുല്ലല്ലെ
ഉം ഷുഗർനേറ്റല്ലേ കുട്ടികൾക്കൊന്നും ദഹിക്കൂലാന്നൊക്കെ പറഞ്ഞേക്കല് ഇവ്ടെ കുട്ടികളൊക്കെ കഴിക്കണന്നൊക്കെ വയറ് വേദന ക്കെണ്ടാവലെണ്ട്
ഉം
അത് ശരിക്കു ദഹികൂല തോന്നെണ്ട്
ആഹ്
ഏഹ് ദഹനക്കേടിണ്ടാവും തോന്ന്ണ്ട്
ആഹ് ഞങ്ങള് പ്പളങ്കിലൊക്കെ അങ്ങനെ കുട്ട്യള് പറയുമ്പോക്കെ എപ്പളേലൊക്കെ ഇണ്ടാക്കും വെജിറ്റബിൾസക്കെ ഇട്ടാണ്ട് മുട്ടീം വെജിറ്റബിൾസൊക്കെ ഇട്ടാണ്ട് അങ്ങനെ
ഇണ്ടാക്കും
എപ്പളാ കിടക്കാറ്
കെടക്കാറ് നേരം കൊറച്ചാവും എങ്ങനായാലും ചെറിയ മക്കളെണ്ട് അപ്പൊ പിന്നെ ഓൽടൊ ഒക്കെ കഴിഞ്ഞിങ്ങനെ കിടക്കുമ്പോത്തിന് എങ്ങനേയിലും പത്ത് പയ്നൊന്നണി ആവും
ഉം രാവിലെ നേരത്തെ എണിക്കോ
രണ്ട് മണി വരേക്കാവും
ഉം
അവരെ ഭക്ഷണം കൊടുക്ക് ആഹ് നമ്മള് നേരത്തെണീക്കും ഓലൊക്കെ എണിക്കുമ്പോത്തേന് നേരം വൈകുന്നുള്ളൂ നമ്മള ട്ടിക്ക് ഭക്ഷണം കൊട്ക്കലും ഓലെ കഴ്കലും ഓലെ പാത്തിക്കലും അങ്ങനൊരോ പണിയൊ ക്കായൊണ്ട അങ്ങനാണ്ട് നേരം വൈകും ഓല് പിന്നെങ്ങനെ കളിച്ച് നടക്കല്ലേ ഇത് പറഞ്ഞ ഓല് എപ്പളെങ്കിലും ഞ വൈകുന്നേരം എപ്പളെങ്കിലൊന്ന് ഒറങ്ങും പിന്നെ ഓല് ഒറങ്ങൂല രാത്രി
നേരം വൈക്യാണ്ടെ കടക്കൊള്ളു ആഹ് അങ്ങനെ അങ്ങനെ പോണ്ട് രാവിലെ ഞാൻ രാവിലെ എണീക്കും നേരത്തെണീക്കും ഓലൊക്കെ നേരം വൈകി ഏഴ്മണി എട്ട് മണിയൊക്കാവും പിന്നെ നെയ്സറി പോണോല്ണ്ട് അപ്പൊ ഓല്ക്ക്ള്ള ഭക്ഷണോക്കെ ഇണ്ടാക്കണ്ടേ അപ്പംപിന്നെ ഓലൊറ്ങ്ങ്ണ ടൈമിലല്ലേ നമ്മ്ക്കൊരോ പണിട്ക്കാൻ കയ്യോള്ളൂ
ഉം
ഓല്ല് ഓണരുമ്പോത്തിന് പണിയൊക്കെ കഴിച്ച് വെക്കണം ഇല്ലാഞ്ഞ പിന്നെല്ലത്തിനും ഓല് കൂടും എല്ലാ പണിക്കും
ഓഹ്
അപ്പോ പിന്നെ ഓല് ഓണരുമ്പോത്തിന് ഞാൻ പണിയൊക്കെ വേം കയ്ച്ചെക്കും
ബ്രേക്ക്ഫാസ്റ്റിനുള്ളോക്കെ രാത്രി തന്നെ റെഡിയാക്കിക്കോ
ആഹ് ചെറ്തായിട്ടൊക്കെ പത്തിരിയൊക്കെ ആണെങ്കി ചെലപ്പം ഇണ്ടാക്കി വെക്കും വൈകുന്നേരം കാവ്യം ഉം
കറിയൊക്കെ എന്താണ്ടാവ
കറി ത് കടലക്കറ്യോ ചെറുപയറോ ഉറ്ളക്കേങ്ങ് കറ്യോ അങ്ങനെന്തെങ്കിലൊക്കെ ഇണ്ടാക്കും ചെലേന്ന് മീൻകറിണ്ടാവും അപ്പൊ പിന്നെ അതന്നെണ്ടാവും രാവിലേക്കും രാത്രി ഇണ്ടാക്കിത്ണ്ടെങ്കില് ചെലപ്പോ ചിക്കൻ കറി അങ്ങനെ എന്തേലും ഇണ്ടെങ്കില് പിന്നെ അതെന്നെ രാവിലേക്കും ഇണ്ടാവും
ആ
അല്ലെങ്കില് ഇങ്ങനെ കടലേ ചെറ്പയറോ അങ്ങനെന്തെങ്കിലും വെക്കും നിങ്ങളെന്താ രാവിലെ ഇണ്ടാക്കല്
രാവിലെ ദോശണ്ടാക്കും വെള്ളപ്പണ്ടാക്കും പത്തിരി അങ്ങനെയൊക്കെ ഇണ്ടാക്കും നാളക്ക് ദോശ
മ്മ് ഉഴുന്ന് വെച്ചാണ്ട്ള്ള ദോശേ
ആഹ് ഉഴുന്ന്ട്ട്ള്ള ദോശ ഉഴുന്ന് ദോശ ചട്ട്ന്യോ അല്ലെങ്കില് ചെറുപ ഇൻ ഗ്രീൻപീസ് കറ്യോ ഒക്കെ ഇണ്ടാക്കും
ഉം ഒരു ചട്ടീനാണല്ലല്ലേ തേങ്ങാ ചട്ടിനി ആണല്ലോ അയിക്ക് ടേസ്റ്റ്
ഉം തേങ്ങാ ചട്ട്നിണ്ടാക്കും ചെലപ്പോ ഗ്രീൻപീസ്ക്കറ്യാക്കി അങ്ങനെ ഇണ്ടാക്കും
ആഹ് മസാല ദോശയിട്ട് ഇണ്ടാക്കലില്ല
മസാലദോശായിട്ട് ചെലപ്പോക്കെ ഇണ്ട അങ്ങനെ എപ്പളൊന്നും ഇണ്ടാക്കലില്ല എപ്പളെങ്കിലൊക്കെ
ആർക്കും ഇഷ്ടല്ലേ
ഇണ്ട് ഇഷ്ട്ടക്കാണ് മാസാലക്കാദ്യ ഇണ്ടാക്കി വെക്കണം അപ്പൊന്ന് മടിച്ചിരിക്കും രാവിലൊക്കെ തെരക്കിന്റെ നേരയിരിക്കും അപ്പൊ പെ ട്ടെന്നെന്താ ആവ്ണെച്ചാല്
അത് ഉണ്ടാക്കി കൊടുക്കും മദ്രസക്ക് പോണാലും സ്കൂൾക്ക് പോണാലും ഏരാ ആമ്പോത്തേന് ഫുഡൊക്കെ റെഡിയവണ്ടെ
ഉം പത്താം ക്ലാസ് കഴിഞ്ഞന്ന ഇണ്ടോ വീട്ടില്
ഓഹ് പ്ലസ് ടു കഴിഞ്ഞു പഠിക്കയാണ്
ആഹ്
ഒന്ന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒന്ന് നാലാം ക്ലാസ് പഠിക്കുന്നാ പോലും ഇപ്പ മദ്രസ്ണ്ട് നേരത്ത ഉണ്ട്
ആഹ് പത്തിലൊക്കെങ്ങനെ മാർക്കുണ്ടോനെയോ
ആഹ് മാർക്കൊക്കെ ണ്ടായിരുന്നു
ഫുള്ള് എ പ്ലസ്സായിരുന്നു
ഫുൾ എ പ്ലസ്സന്നുല്ല പ്ലസ് എട്ട് എ പ്ലസ്
ആഹ്
അന്നതന്നെ വലുതായിരുന്നു ഇപ്പളല്ലേ പിന്നെ കൊറ എ പ്ലസ്സുകള കൂട്ടി
എ പ്ലസ് ഫുള്ള് കെട്ടിയിട്ടും വലിയ കാര്യൊന്നില്ല കിട്ടീട്ടില്ല കിട്ടിട്ട് കാര്യുല്ലല്ലോ പ്ലസ് ടുലല്ലോ പഠിക്കാനങ്ങോക്ക് കയ്യണം
പ്ലസ്ടു മാർക്ക് ഉണ്ടായെങ്കിൽ എവിടെയെങ്കിലും കിട്ടണങ്കിലൊക്കെ
ഉം ആർക്ക ഇപ്പ ആർക്കുണ്ടായിട്ടും കാര്യല്ലണണ്ട് എല്ലാത്തിനും പൈസ കൊടുത്താനാണ്
ആഹ്
കാരണം എവിടെ കേറാണെങ്കിലും മാണം നാലഞ്ച് ലക്ഷം എത്ര മാർക്ക് ഇണ്ടായാലും
ഉം ഉം അത് പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കണെങ്കിൽ പൈസ വാണം
ഉം ആ പ്ലസ് ടു കഴിഞ്ഞ് അത്വരെയള്ളെന് നമ്മളെ ഗവൺമെന്റിൽന്നെ പഠിപ്പിക്ക എപ്പളും നല്ലത് ഒന്ന് മുതലന്ന് വെറുതെ നൈസറിൽ ഒന്നും എവിടെങ്കിലും കൊണ്ടക്ക്യ ണ്ട്
ഉം ഉം
അത് നല്ലത് നമ്മളെഏതെങ്കിലും അടുത്തുള്ള ഗവൺമെന്റ് സ്കൂള പഠിപ്പിക്ക നല്ലത് ഏതയാലും പ്ലസ് ടു കഴിഞ്ഞാല് പൈസ കൊടുത്ത വേണം ആഹ് അത്വരെ ഫീസ് കൊടുക്കാതെ പഠിക്കാൻ പറ്റുള്ളൂ പ്ലസ്റ് റ്റുവരെ
ഉം
ആഹ് ഇവിടെ ള്ള കുട്ടികളൊക്കെ പൊറത്തു പോയി പഠിക്കിയാ
പുറത്ത വേണെങ്കിലും വേണം പൈസ
ഉം അല്ല ചെറിയ മക്കളൊക്കെ പുറത്ത് നിർത്തിയാണ്ട് പഠിപ്പിച്ച നമ്മ നാട്ടില് പഠിപ്പിക്കാതെ
ആഹ്
വേറെ എന്താണ് ബസ്സില് രാവിലെ ഏഴ് മണി ഏഴരക്കൊക്കെ ബസ്സില് കയറ്റി പറഞ്ഞച്ച
ഉം
വൈകുന്നേരം അഞ്ചണി അഞ്ചര ഒക്കെ ആകും വരാന്
എല്ലാർക്കും ബസ്സിലൊക്കെ പറഞ്ഞേക്കണ ഒരു ഹരല്ലേ
ഉം പൊറത്ത പോയിട്ട പറഞ്ഞയക്ക
ഉ